ചേച്ചി ഹലോ എന്ന എടുക്കുവാ
ആഹ് ഭക്ഷണം കഴിച്ചിരിക്ക
ആണോ കാപ്പി കുട്ച്ചില്ലേ?
ഏഹ്
കാപ്പി കുടി കഴിഞ്ഞില്ലേ?
ഓ കയിഞ്ഞി.
ആണോ എന്നാവുണ്ട് വിശേഷവൊക്കെ
ഒക്ക നല്ല്
നല്ല വിശേഷം എന്ത്യെ എല്ലാരും എന്ത്യെ? സുഖവായിട്ടിരിക്കുന്നു ഏച്ചി എല്ലാരും എന്ത്യേ?
ഇവിടെണ്ട് ഉണ്ട് പിള്ളേ വ്ടെ ല്ലാരുണ്ട് ഉം
പോയില്ലേ കളിക്കാനൊന്നും പോയില്ലേ ആഹ രാവിലെ ത്ത കഴിച്ചുകൊള്ളൂ ഏച്ചി ഉച്ചയ്ക്ക്
മഴായിട്ടേ ആരും പോയി പൊറത്തൊന്നും പോയില്ല്യ
ആണോ രാവിലത്തെ കഴിച്ചോള്ളൂ ഉച്ചക്കത്തെ കഴിച്ചില്ല ഉച്ചക്കാത്ത ഇഞ് കഴിക്കണം ഉം പിന്നെ വേറെന്നാ ഉണ്ട്? എനായിരുന്നു ഇന്ന് ഉച്ചക്ക് കറിയൊക്കെ? ആ ര രണ്ടു പിള്ളേരുണ്ട് എര്ട്ടകളാണെ രണ്ടൂടെ കളി
ആഹ് ആഹ് ഓൽക്കത്രായി?
പത്ത്മാസം ആയതേ ഉള്ളൂ.
ആയിവ ടിണ്ടൊരാള് ഓ എട്ടു മാസം കയിഞ്ഞ് ആഹ
ആ അലമ്പുണ്ടോ?
ഇല്ല വല്ല്യ അല്മ്പോന്നുല്ല ആരെങ്കിം ഇങ്ങനെ എട് ത്ത്ങ്ങനെ നിന്നാമതി കെട്ക്കൂല
ആഹ് എടുത്തോണ്ടിരിക്കണം അല്ലേ?
ആഹ് എട്ത്തോണ്ടിരിക്കണം.
ഒറങ്ങിക്കോളോ പകലൊക്കെ കെടന്ന്?
ഇല്ല ഇവിടെ ല്ല ചൂടേനി ഇപ്പം ഇപ്പൊ കൊറേയിട്ട് മഴല്ലേഞ്ഞിട്ടേയ്
ഹയ്യോ
രാത്രി ഒർക്കില്ല പകലു ഒർക്കില്ല ഉം ചൂടു കുരും പൊന്തി ഒക്കെ ആകൽമ്പേനി
ആണല്ലെ
ആഹ് അവ്ടൊക്കെന്താ ചൂടെന്താ
ഓ ഇവിടെ മഴ ഴെയാ ഇവിടെ രാവിലിവിടെ ഇപ്പ വൈ ന്നേരം വരെ വെയിലുണ്ട് വൈകീട്ട് ഭയങ്കര മഴയ, ഭയങ്കര തണുപ്പും. മഴയും തണുപ്പുവാ ഇപ്പോ ഇവിട്ത്തെ അവസ്ഥാ. എന്നാ വെച്ച് കറിയൊക്കെ എന്നാ വെച്ച്?
ഇന്ന് കറി മീനാ
ആഹാ
ആഹ് ഇങ്ങക്കെന്താ?
ഇന്ന് ഞങ്ങക്ക് പച്ചക്കറിയാ എല്ലാം
ആഹ് അത് ശരി
വയ്യിട്ടെനി ഇച്ചിരി മീൻ വല്ലോം മേടിക്കണം. മീ മേടിച്ചില്ല ചേച്ചി മീൻകാരൊന്നും ഇന്ന്തിലെ വന്ന് ന്നില്ല ഇനി ഇപ്പം മേടിക്കണം മേടിച്ചോണ്ട് വരുവായിരിക്കും
ആഹ് അടുത് വീടിന്റെ അട്ത്തൂടെ വെരുവായ്ക്കൂലെ വണ്ടി
ആ് വെരുവേ പക്ഷേ ഇന്നെന്താണോ വന്നില്ലാ.
ആഹ് ആഹ് ആഹ്
വരുവാണേ മേടിച്ചേനെ വന്നില്ല പക്ഷെ വാങ്ങിച്ചില്ലാ ഇനിപ്പം വൈയ്യിട്ട് വെല്ലാം കവലക്ക് വെല്ലാം പോയി മേടിക്കണോന്ന് കരുതി ഇരിക്കുവാ
ആഹ്
എനിക്കാണോ ഒറക്കം വന്നിട്ട് നിക്കാൻ മേലാ ഇവള്മാര് ഈ കളിക്കുന്ന കാരണം ഒറങ്ങാനും പറ്റ്
ഉച്ചക്കെന്നാ ഒറങ്ങല്ണ്ടോ
ഓഹ് ഇല്ലാ രാവിലെ ഇവള്മാര് കുളി കഴിഞ്ഞാ കൊറച്ചു നേരം കെടന്നൊറങ്ങും പിന്നെ ഒറങ്ങുകേലാ പിന്നെ കളിക്കുവാ ഇരുന്ന് എന്നാ നമ്മളൊന്ന് പണിയെല്ലാം തീർത്ത് കെടക്കാലോന്ന് കരുതി വരുമ്പോ രണ്ടും കൂടെ എഴുന്നേറ്റിരിക്കും
ആഹ് രണ്ടാളും ആഹ് അയ് ശരി
ഉ
ഓ ഓല് രണ്ടാളെന്നല്ലേ ഇള്ളൂ വേറെ മക്കളുണ്ടോ
ആഹ് രണ്ടുപേരേ ഒള്ളൂ ഇല്ല ഇല്ല ഇല്ല
ആഹ് ആഹ് ഓഹ് രണ്ടാളാാവുമ്പോ രണ്ടാളേം ഒര് പോണം നോക്കണല്ലോല്ലേ കരച്ചിലാവൂല്ലേ
നോക്കണം ഇല്ലെ കര നമ്മളെ എപ്പഴും കണ്ടോണ്ടിരിക്കണം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്
മുട് ഏഹ് മുട്ട്ത്തോ
ആഹ് ആഹ് നീൻ ആഹ് എഴുന്നേറ്റ്ക്കും
അവരെന്താക്കാ?
പിടിച്ചോണ്ട്
അത് ശെരി ഇവിടത്തോൻ ക കട്ക്കാത്തനോട് ഓൻ ഒന്നും ചെയ്യില്ലാ കവന്ന് ട്ടങ്ങനെ ഇരുത്തി കൊടുക്കണം
അ
ആഹ്
ആണോ ച്ചെഴ്നേക്കും ആഹ് പിടിച്ച് പതുക്കെ നടക്കുവേം ചെയ്യും കേക്കാൻ പറ്റ്ന്ന് ആരോ എടയ്ക്ക് വിളിക്കുന്നുണ്ട് അതുകാരണം ഈ എടയ്ക്കെടക്ക് പോവ്ന്ന്
ആഹ് ആഹ്
ഉം പിന്നെ വൈയ്യിട്ടത്തേക്കെല്ലാം ആയോ?
ഇല്ലാ ഞാൻ വൈകുന്നേരത്തേക്ക് ഞാൻ വേറെ വെക്കലാ ഹലോ
ആണല്ലേ എന്നെ കെക്കാൻ പറ്റുന്നുണ്ടോ
കേക്കില്ലേ ആഹ് ആഹ് ആഹ്
വഈട്ടത്തേക്ക് എന്നാ കാപ്പിക്ക് വൈന്നേരം കാപ്പിക്കെന്നാ കടിയൊക്കെ
വ വൈകുന്നേരം കാപ്പിക്ക് ഞാന് ഒന്ന് ഒന്നുല്ലെങ്കി കടൽന്ന് വാങ്ങു അല്ലെങ്കി വീ ൽ എന്തെങ്കി ഉണ്ടാക്കു
സമയം പോലെ ചെയ്യല
ആണല്ലേ
അല്ലേ ആഹ് ബേക്കറി എന്തെങ്കി വീടില്ൻ വെ ഇവിടുന്ന് കൊണ്ടുവന്ന് ചെണ്ടൽ ആ എടുക്കും ഒന്നുല്ലെങ്കില് എന്തേലു പഴം പൊരിക്കെ എന്തെങ്കി ചെയ്യും
ആണല്ലേ ഇവിടെ അങ്ങനെ തന്നെഅ ഉണ്ടാ ഉണ്ടാക്കണന്ന് ആഗ്രഹുണ്ട് പക്ഷെ ഇവളുമാരുമായിട്ട് ഇരി
ആഹ് കയ്യൂലആഹ് അതന്നെ ഇവിടത്ത അങ്ങൻ തന്നെ ചെറിയ പിള്ളേരാവുമ്പോളെ നമ്മുക്കൊന്നിനും കഴിയൂല വിചാരിച്ച പോലൊന്നും
ആഹ് ഒരു കാര്യം നടക്കത്തില്ല
ഉം
അത് കാരണം കഴിപ്പും കൊടു
ഹെൽപ് യ്യാൻ വേറെ ആരെലുണ്ടോ വീട്ടില്
അമ്മയുണ്ടായിരുന്ന അമ്മ ഇപ്പം അങ്ങോട്ട് പുറത്തോട്ട് പോയിരിക്കുവാ
ആഹ് ആഹ് ആഹ്
അഹ് കുഴപ്പല്ല അമ്മണ്ടെ പിന്നെ ആഹ് ചേട്ടൻ അമ്മയുണ്ടെ നമ്മക്ക് പിന്നെരു ആശ്വാസം
ആഹ് അതെ
ഒരു കൂർക്കേണ്ടെന്നു
നിങ്ങളെന്തേ ചെയ്യണ്ടോ
ഞാൻ ജോലി ഉണ്ടായിരുന്നേ
അഹ് എവിടെ വീട്ടില് അലല പോറത്തന്നെ
അത് നാട്ടി തന്നെ
ആഹ് ആഹ്
ഇപ്പൊ എങ്ങും പോന്നില്ല
ആഹ് ആഹ്
ആഹ്
ഒരണ്ടായിരം നിർത്തിണ്ടാവുല്ലേ
ആഹ് നിർത്തിതാ
ആഹ് ആഹ്
ഇനിയിപ്പോ ഒരു പ്രായാകാതെ പൂക്കും കാണക്കാണ്
ഉം ആഹ് അതന്നെ
ഉം
ഏഹ് എന്താ വർക്കന്തേനി
ഞാനോരു കമ്പനിയിലായിരുന്നു
ആഹ്
അവിടെ സൂപ്പർവൈസർ ആയിരുന്നു
അ ശെരി
ഉം നല്ല ജോലി ഉണ്ടായിര്ന്നോ
ഇല്ല ഞാന് വീട്ടില് ഓൺലൈനായിട്ട് ന്തൊക്കെ ചെയ്യണ്ടായ്നി ഇപ്പൊന്നുല്ല ആഹ്
എന്റെ ഒരു ജോലി ഒള്ളത് നല്ലതാ
ആഹ് ആവ് പറയാണ്ടോ അവനാന് ആഹ് അമ്മക്ക് അമ്മക്കായിട്ട് എന്തെങ്കിലൊക്കെ ണ്ടായി കിട്ടിയാല് അതൊരു സുഖാണ്
അതെ ആഹ് ര ആഹ് പ്പണ്ടല്ലോ ഒരു പത്തിര കിട്ടിയാലും നമ്മുടെ കാര്യത്തിനാകുല്ലോ ഉം കൊറേ നോക്കിയാണ്
ഞാന് ഈ മോന് ഒന്ന് കൊറച്ചൊന്ന് ആവട്ടെ എന്നിട്ട് എന്തേലും ചെയ്യണന്ന് ചാരിച്ചിക്ക
ഉം
ഇവിടെയും വീട്ടിൽ ആരും ഇല്ലനെ ഇല്ലാത്തനെ കൊണ്ടെയ് ഒറ്റക്കാവ് ന്ന് എട്ത്താക്കി പോവാനും ആളില്ല അന്നെ
ആരേലും ഉണ്ടായിരുന്ന കൊയ്പ്പല്ലയ്രുന്നുല്ലേ
ആഹ് ആരെ ഒരാള് ണ്ടെങ്കി കൊയ്പ്പല്ല വ്ടെപ്പോ മോ മക്കൾ മൂ വലിയ മോള് ഒമ്പയിലാണ് ഓക്ക് ക്ലാസ് തോട്ങ്ങിയപ്പ പിന്നെ തീരിം കയ്യൂല്ലപ്പോ ഓള് ഉള്ളതിനെക്കൊണ്ട് കുറച്ച് സമാധാന
ആഹ് ആഹ് ആഹ്
ഹെൽപെയ്തേരാനൊക്കെ
ആഹ്
പിന്നെ വീട്ടിൽ ആരുല്യ
ഉം
ഓല് സ്കൂളിലൊക്കെ പോക്കൊക്കെ തുടങ്ങണം ന്നെങ്കിലേ നമ്മള് പോക്ക് നടക്കുള്ളൂ
അതെ മക്കൾ പോകും നമുക്ക് സമാധാനം കാണ്ല
ആഹ് അതന്നെ
അതാണ്
ഓലച്ഛൻ ഇവടെ നാട്ടിലില്ലേ
ഉണ്ടുണ്ട് രാവിലെ പോ പോയാ ജോലിക്ക് പോയാ വൈകുന്നേരം ഇനി അഞ്ചര ആറൊക്കെയാകുമ്പളേ വരത്തൊള്ളൂ
ആഹ്
ഞാൻ ബട്ന്ന് കഴിവതും നേരത്തെ വരണം ഒരുപാട് തുണി അലക്കാനിരിപ്പുണ്ടെന്ന് പറഞ്ഞു
ഹി-ഹി-ഹി
ആള് മെനാതൊന്നും നടക്കത്തില്ല
ആഹ് അതന്നെ വാഷിംഗ് മെഷീന്ണ്ടോ
പിള്ളാര്ടെ തുണിയെങ്ങനാ വാഷിംഗ് മെഷീന്ണ്ട് മെഷീനുണ്ട് പക്ഷേ പിള്ളാരെ തുണിയെങ്ങനാ അയിനകത്ത് കഴുകുന്നെന്നോർത്താ
ആഹ് ആഹ് ആഹ് മഴയായ്മ്പൊ അതൊരു ഉപകാരല്ലേ
ആഹ് അതെയതെ അതെ ഇപ്പപ്പിന്നെ വെയിലുള്ളൊണ്ട് കൊയ്പ്പല്ലല്ലോ നല്ല മഴയങ്ങോട്ട് പെയ്യാൻ തൊടങ്ങുമ്പോ പ്പിന്നെ എവിടൊക്കെ കൊണ്ടിടാവോ അവിടെല്ലാം കൊണ്ടിടും
നമ്മുക്ക് അവിടെ ഇല്ലാത്തിനോട് മഴയായ വല്യ ബുദ്ധിമുട്ടാ ഒക്കെ അയലുമ്മെന്നെ തോരിടണേയ് സ്ഥലും കൊറവാണ് അതൊണ്ട് വല്യ ബുദ്ധിമുട്ടാ
ആണല്ലേ
വെള്ളൊന്നും ഇടാത്ക്കല്ല വെള്ള്ട്ടാ കര്മ്പൻ വെരും ഇത് വെരയ്‌
ആഹ് ആഹ് ആഹ്
ഏഹ് വേണെ കളിയാ ആഹാരൊന്നും വേണ്ട
അഹ് ഇങ്ങളെന്താ കൊടുക്കല് ഓൽക്ക്
ഞാൻ കുറിച്ചൊക്കെ കൊട്ക്കും
റാഗിയാ
കുറുക്ക് റാഗി കൊടുക്കും പിന്നെ അംഗൻവാടിന്ന് കിട്ടത്തില്ലേ അമൃതംപൊടി
ആഹ് ആഹ്
ആഹ് ആഹ് അമൃതംപൊടി കൊട്ക്കും
അത് ഓൽക്ക് കൊട്ത്തിട്ടെന്തേ ബുദ്ധിമുട്ട്ണ്ടോ
ഒരുകൊഴ കൊഴപ്പുല്ല
ഇല്ലല്ലേ ചെലര് പറയ കൊട്ക്കാൻ പറ്റില്ലന്ന് ഞാഅങ്ങ്ണ്ട് കൊട്ക്കെയില്ല എനിക്ക്വ്ട്ന്ന് കി ട്ടേണ്ട് പക്ഷെന്തറിയോ കൊട്ത്തോക്കിയില്ല
ഇപ്പൊ പിള്ളേർക്ക് നല്ല സാധന്ണ്ട്
ആഹ്
പിള്ളേർക്ക് കൊട്ക്ക്ണ ഏറ്റവും നല്ലതാ അത് ഞാൻ ഇപ്പ മറ്റേ വെള്ളത്തിനകത്ത് കലക്കിയിട്ട് തെളപ്പിക്കും കുറുക്കിയെടുക്കും ട്ട് കുറുക്കായിട്ടിപ്പൊ കൊടുക്കും ആ അപ്പതിന്റെ ഇച്ചിരി ഇച്ചിരി പാല് ഒഴിച്ച് നീ ഇച്ചിരി നീട്ടിക്കൊടുക്കും അങ്ങനെയൊക്കെയാ കൊടുക്കുന്നെ ഇപ്പിര്ന്ന് കഴിച്ചോളും ആഹ് വെയ്റ്റുണ്ട്
ഇവ്ടത്തവൻ വെയ്റ്റ് ഓനൊന്നും കഴിക്കൂല വെയ്റ്റ് കൊറവാ
ആഹ്
എന്ത് കൊട്ത്താലും ഭയങ്കര കരച്ചിലാ കരഞ്ഞയിഞ്ഞാ നമ്മള് കൊടു ക്കുല്ലല്ലോ തരിപ്പ് കേയറുന്നട് പേടിച്ചിട്ട്
ആഹ് മറ്റേ ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കാൻ മേലെ ഫ്രൂട്ട്സ് ഒക്കെ പഴങ്ങളൊക്കെ വെച്ചു കൊടുക്കുന്നര് സാധനമില്ലെ കയ്യിലിങ്ങനെ പിടിച്ചു കഴിക്കുന്ന
ആഹ് ആഹ്
അതിനകത്തോട്ട് ഇച്ചിരി ഇച്ചിരി വെച്ച് കൊടുക്കണം
ആഹ് ആഹ്
അല്ലെങ്കിൽ കുറുക്കണ്ടാക്കുമ്പോ അതിനകത്ത് ഇത്തിരി മധുരം പനം കൽ ക്കണ്ടമില്ലേ
ആഹ്
അത് ചേർത്ത് ഉണ്ടാക്കി കൊടുക്ക് ചിലപ്പോ മധുരംള്ളത് കൊണ്ട് കഴിക്കും
ആ ഞാന് സാധാ കളിക്കണ്ടാ ഉപയോഗിക്കല് നമ്മുക്കടെന്ന് വാങ്ങണ വെള്ള കളറ്ള്ള
ആഹ് ആഹ് ആഹ്
അത് വാങ്ങും
പിള്ളേർക്ക് പനം കൽക്കണ്ടാവ നല്ലന്നാ പറയുന്നെ
ആഹ് അതങ്ങള് ഉപയോഗിക്കല് അതാ
ഞാൻ കൊടുക്കുവാരുന്നേ
ഉം
ഇപ്പം പിന്നെ മധുരം കൊടുക്കത്തില്ല
ആഹ്
പിന്നെ വീട്ടിൽ ഉണ്ടാകുന്ന എല്ലാം കൊടുക്കും
ആ അമൃ അമൃതപ്പൊടിൽ പിന്നെ മധുരത്തിന്റെ ആവശ്യല്ല അതിൽ ഉണ്ടാവും ആവശ്യ
അ അതില് നല്ല മധുരമല്ലേ
ആഹ്
അതിൽ പിന്നെ മധുരം പ്രത്യേകിച്ച് ചേർക്കണ്ട
ഇവിടെ ഇവരെ ഓല മൂത്തോലൊക്കെ കഴിക്കല ഞാൻ ഒന് ക്ക് ഇതുവരെ കൊടുത്തില്ല ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്ന് കണ്ട
ഉം നല്ലതാ
അതില് മധുരം കൂടുലാണ് പറഞ്ഞ് പ ഞ്ചസാരന്റെ അളവ് കൂടുതൽ
ആഹ് ഇരുപത് ശതമാനമാ പഞ്ചസാരയുടെ അളവ്
ആഹ്
അല്ലെങ്കിലുണ്ടല്ലോ കുറച്ച് ഈ ഇതൊക്കെ ചെറുപയറും പിന്നെ ചെറുപഴറ് ഒക്കെ പുഴുങ്ങി കൊടുക്ക് ഏത്തക്കക്കെ ഒകെ പുഴുങ്ങി കൊടുക്ക് പെട്ടെന്ന് വെയിറ്റ് വെക്കും
ആഹ് വൈറ്റ് വെക്കൂലേ
ആഹ് ഏത്ത
ഇവിടുത്തെ ഏത്തക്ക കഴിക്കന്നെ ഇല്ല ഓന്
അതെന്ന കഴിക്കാത്തെ
എന്താന്നറിയില്ല അവ ഏത്തക്ക കൈക്കൂല റാഗി കൊടു